കേക്കണില്ലേ
ഹലോ കേക്കുന്നുണ്ടോ ആ.. ഇപ്പൊ കേക്കുന്നുണ്ട്. ഞാൻ പറയണകേക്കുന്നുണ്ടോ ആ.. ഓ.. അസ്‌ലാമലേക്കും.
ആഹ് അലൈക്കുസ്ലാം എന്തൊക്കെണ്ട് വിശേഷം
വിശേഷ കൊഴപ്പല്ല അവിടെയെക്കെന്ത് വിശേഷം
ഇവിടിതേയങ്ങനെ പോകുന്നു കൊഴപ്പൊന്നില്ല മഴയൊക്കെ ഉണ്ടോ
ആഹ് ഇവിടെം മഴയാ റാണിത്തിരി വെയിൽ
ആ മഴണ്ട് അഹ് ശരി അഹ്‌ശരി ആ ഇല്ലേ ഇവിടെ മഴയില്ല ഇവിടെ രാവി ചെറുതായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നേ ഇപ്പൊ നല്ല വെയില് അപ്പന്ന് തിരുമ്പിയതൊക്ക ഒന്ന് പുറത്ത് ട്ട് എ ഒന്ന് ഒണക്കിട്ക്കാന്ന് വിചാരിച്ചു രാവിലെ തന്നെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ ഇപ്പൊ ഞാനിങ്ങനെ കഞ്ഞി കുടിക്കാന്ള്ള പ്രിപ്പറേഷനിലാണെ കഞ്ഞിഷ്ടാണെനിക്ക് കഞ്ഞി ഞാനങ്ങനെ കുടിക്കും
കഞ്ഞി ഏത് പയറും കഞ്ഞ്യാണോ പയറും കഞ്ഞി
ഇല്ല സാധാ കഞ്ഞി നമ്മളെ ചോറ് വെക്കൂല്ലേ അതിന്റെ കഞ്ഞിവെള്ളം ആ ചോറും ഇടുത്തും പിന്നെ നല്ല അച്ചാറുണ്ടാവും എന്തെങ്കിലും പ്പേരികളോ കൂട്ടിട്ട് കഴിക്കും ചമ്മന്തിയോ അങ്ങനെ എന്തേലൊക്കെ ഉണ്ടാക്കും ആ പക്ഷെ ഞാനന്താറയൊ രാവിൽത്തെ കടി ചെലേപ്പംഞാനങ്ങനെ ക കഴിക്കാൻ വിട്ടു പോവും മക്കള് പോയി പിന്നതിന്റെടേക്കൂടായി ചെലപ്പോ പത്ത് മണിയൊക്കാവും പിന്നെന്താ ന്നാറയൊ അപ്പോഴേക്കു ഇൻക്ക് ചോറാവും അപ്പൊ ഞാൻ ആ കഞ്ഞി എടുത്ത തന്നെ കുടിക്കും പിന്നെ ഒരു ഉച്ച വരെ ഒന്നും നോക്കണ്ട വയറ് ഫുള്ളാവും
ഓ അങ്ങനെയാണല്ലേ ശരി ഇവിടെ ഇപ്പം രാവിലെ പുട്ടാണ് ചു ട്ടത് പുട്ടും ബീഫുവരട്ടും ഇവടെ പിന്നെ കഞ്ഞിയൊന്നും പോരൂല സോറി
പോ പോവൂല ആഹ് അതെ അതെ ഉം കഞ്ഞിക്കെന്തറയോ കഞ്ഞിക്കെ എട്ക്ക് കുടിക്കണെ നല്ലതാ നമ്മളെ പ്രഷറ് കഞ്ഞിക്കഅതാത് നമ്മള് ബീപ്പിഒക്കെ ചെക്ക് ചെയ്യുമ്പോ ആ ഈ ഉപ്പൊക്കെ കൊറയ്ണന്തോണ്ട ആ ഇടക്ക് കഞ്ഞിവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് കുടിക്ക ഇപ്പൊ പൊതുവേ ല്ലാത്തൊരു സംഗതികളാണ് അതൊക്കെ
അങ്ങനെ ആ ഇപ്പഴ് കഞ്ഞികുടിക്ക്ണത് നല്ലെന്നാട പ ഞാൻ പറഞ്ഞല്ലോ നമ്മക്ക് നമ്മ വല്ല കാപീ ച്ചക്ക് നേരേ ചോറ് കഴിക്കത്തുള്ളൂ അഹ്ആഹ് കഴിക്കത്തുള്ളൂ രാത്രി വീണ്ടും ത്ത നിങ്ങള് രാത്രി എന്താ
ആ കാപ്പീന്ന് പറണത് ച പാത്തി ആവുലേ
ഇല്ല
ച്ചത്തെ ഫു ട്ട്ണ്ടാവേ ഉച്ചത്തെ ഫുഡ് ണ്ടാവും ആ ഓക്കേ ഓക്കേ
ക്ക്ന്നത് ചപ്പാത്തി മാത്രല്ല ചപ്പാത്തി ഇഡ്ഡലി ദോശ അപ്പം പുട്ട് പൊറോട്ട അങ്ങനെക്കെ രാത്രിം രാവിലെം
ആ ആ ഓക്കേ ഓക്കേ ഓക്കേ രാത്രി പിന്നെ ഉച്ചത്തെ കറി ഒന്നു പറ്റൂല രാത്രി വേറെ തന്നെ
ആ ആ രാത്രി വേർ അതെ അതെ ഓ ഓ ആ സമയം ചൂടൊടെ ആ ഉച്ചക്ക് മീൻ വാങ്ങിച്ചാ ഒ രു നേരം തന്നെ കറി വെക്കുന്നത് മിച്ചം വരൂല കണക്കായിട്ട് അങ്ങനെ വെക്കാറ്
ട്ടാ ഒരുപാടാൾക്കാര്ണ്ടോ വീട്ടില്
അല്ല ഞാന് ഹസ്ബൻറും എൻ്റെ മൂന്ന് മക്കളും
ആ മൂന്ന് മക്കളാ ഓക്കേ അപ്പൊ ഉച്ചത്തെ ഉച്ചക്ക് തിരും രാത്രിയത്തെ ആ രാത്രിയത്ത് രാത്രി അല്ലെ അങ്ങനെ ആ
ഡങ്ങനെ വെയ്സായി കളയാൻ പാടില്ലല്ലോ നമ്മളങ്ങനെ കളയൂല അഥവാ എന്തെങ്കിലും ബാക്കി വരിയാണെങ്കി നമ്മള് അടുത്തുള്ളവര് കൊടുക്കും ഉം അഥവാ
ആ അത അതങ്ങനെ ചെയ്യണം വെർതെ വേസ്റ്റാക്കണ്ടാ ആ വെർതെ വേസ്റ്റ് ചെയ്യേണ്ടാവശ്യ ല്ലല്ലോ ഇനിയിപ്പോ ഇണ്ടെങ്കി കൂടെ ആ ഇണ്ടങ്കി കൂടെ രാത്രിയേക്കും കൂടെ ഇട് ക്കാലോ ഈ തേങ്ങ അരക്കാത്ത കറേക്കേണെ നമുക്ക് നൈറ്റ് ചൂടാക്കിയൊക്കെ തിന്നാൻ പറ്റും തേങ്ങ അരച്ചതൊക്കേണെങ്കി ചെല ഒരു പുളി വരും തേങ്ങരച്ചതൊക്കെ പെട്ടെന്ന് കേട് വരു രാ ത്രിയൊക്കാവുമ്പഴേക്ക് അല്ലാത്തതെക്കേണെങ്കി മീൻകറിയോ ചി ക്കങ്കറ്യോ അങ്ങനെ എന്തേലൊക്കെ ആണെങ്കി നമക്ക് രാത്രിയക്കൊക്കെ എടുക്കാൻ പറ്റും അങ്ങനെ അതെ അതെ അപ്പൊ എന്നും രാത്രിം പണിണ്ട് ലേ ഹോബീസ് എന്താന്ന് വെച്ചാല് പിന്നെ ഇഷ്ടാണ് പാട്ടൊക്കെ കേ ക്കാന് ചെറിയ രീതിക്കൊക്കെ പാട്ടൊക്കെ പാടും പിന്നെ എന്താ ഇതുപോലെ മൂ വീസക്കെ കാണും മൂവീസൊക്കെ നല്ല ഷ്ടാണ് ഞ ഇങ്ങനെ ആ എന്റർടൈൻമെന്റ് ആയി എന്തെങ്കിലും റിയാലിറ്റി ഷോ കാണും അങ്ങനെക്കെ പിന്നേന്ന് പറഞ്ഞാല് ഇപ്പോ ഈ മക്കള് പോയ ഈ ഒരു ഗ്യപ്പ് ഈ ഒരു ടൈമില് നമുക്ക് ഫ്രീയൊള്ളൂ അവര് വന്നാല് അവരെ മേലെ കെയ്കിച്ച് അവർക്ക് ഫുഡൊട്ത്ത് പിന്നെ ഈവനിംഗ് ക്ലാസ് ട്ക്ക്ണ് ണ്ട് ട്യൂഷൻ ചെയ്ണ്ട് കു ട്യോൾക്ക് പി അപ്പൊ അത് മൂന്ന് മണിക്കൂറ് ക്ലാസ് അത്ണ്ട് അത് കഴിഞ്ഞ് പിന്നെ നൈറ്റ് അവർക്ക് ഒരു ഒരുപാട് ഓംവർക്ക് ണ്ടാവും ഇപ്പൊ പണ്ടത്തെ പോലെ ന്നൊല്ല കൊറേ ഓംവർക്കാ എത്രെ ഓവർലോഡാ കുട്ട്യൾക്ക് പിന്നെ കൊറേ എക്സ്പെരിമെന്റ് ചെയ്യാന് കൊറേ വർക്ക്കള് വേറെ ചെയ്യാന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് കെടക്കുമ്പോത്തിന് ഒമ്പര പത്തുമണിയൊക്കെ ആവും പിന്നെ ആ ഒര് ടൈമില് ഇതേപോലെ നൈറ്റ് ഞാ ചെലേപ്പം മൂവീസ് ഒക്കെ കാണും എനിക്കിഷ്ടാണ് സൗണ്ടൊന്നുല്ലാതെ ത്രില്ലർ മൂവീസൊക്കെ കാണ്ന്നതൊ ക്കിഷ്ടാ
ത്തതെങ്ങനെയാ കാണും
അതായത് പൊറത്ത് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വെ അതല്ല അങ്ങനെല്ല ബാക്ക്ഗ്രൗണ്ടില് വോയ്സുകളൊന്നും ഇല്ലാതെ നൈറ്റക്കാവുമ്പോ എല്ലാരും ഒറങ്ങാ വൊല്ലോ ബാക്ക്ഗ്രൗണ്ടില് വേറെ വോയിസ് ഒന്നുംണ്ടാവില്ലല്ലോ ആ അങ്ങനെ അപ്പത് ഈ ഹൊറർ മൂവി ത്രില്ലർ മൂവിയ ഒക്കെ കാണുമ്പോ, ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇതാണ് ഇഷ് അങ്ങനെ കാണാൻ ചിലർക്ക് പേടിയാവും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ് ഹൊറർ മൂവിസ് ഒക്കെ ആ ടൈമില് കാണൻ അത് നല്ല എക്സ്പീരിയൻസാ ആ അങ്ങനെ കാണും നൈറ്റ് ഒക്കെ പിന്നെ എന്ന രാവിലെ എണീക്കണം മക്കള് പറഞ്ഞ തന്നെയാണ് പാട്ടൊക്കെ ഇഷ്ടണോ ആക്ക്
ആഹ് എനിക്കിഷ്ടാണ് ഇതൊക്കെ എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടം പാടാനൊക്കെ ഇഷ്ടനാണ് പിന്നെ മൂവിസ് കാണാം പിന്നെ വായിക്ക
ആഹ വായന ഇഷ്ടണല്ലേ ആ് അത് നല്ലതാ എന്തൊക്കെയ ഏതാണ് ഇവിടെ അടുത്ത് വായിച്ച ബു ഏതാ
ഞാന് വായിക്കുന്നത് മാഗസിനൊക്കെയാ പിന്നെ ബാലരമ പിന്നെ പിന്നെ ജിയോഗ്രഫി മറ്റ മാത്‍സ് അങ്ങനെയൊക്കെ കൊറേ ബുക് സക്കെ ഉണ്ട്
ആ അതെ അതെ ആ ഏത് സബ്ജ ഏത് സബ്ജക്റ്റാ ഏറ്റുഇഷ്ടം എന്തിനോടാണ്
എനിക്കിഷ്ടം എനിക്ക് സാമൂഹ്യ ശാസ് ത്രം പയ്‌ എസസ് സോഷ്യൽ സയൻസ് സാമൂഹാസ്ത്രം നമ്മളെ സമൂഹത്തെ കുറിച്ചൊക്കെ പഠിക്കുന്നത് അങ്ങന ഒന്നും ലെനി ക്ക് അത് ജീവജാലങ്ങളെ കുറിച്ചും നമ്മളെ ചുറ്റുപാടുകളെ കുറിച്ചും അത് പഠിപ്പിക്കുന്ന അപ്പോ
ന നല്ലതാണ് നല്ലതാണല്ലോ ഇപ്പ നമ്മള് എന്നും ന്യൂസ് കേക്ക്ണന്നെ നല്ലതാ അപ്പൊ അതി നമ്മ ഇതുപോലെ ബുക്കുകളൊക്കെ വായ്‌ ച്ചെടുക്കാണെങ്കില് നമക്കറിയാത്ത ഒരുപാട് കാര്യങ്ങള്ണ്ടാവും അതായ ത് പിന്നെ സാമൂഹശാസ്ത്രം ആഹ് അതന്നെ ഒരുപാട് കാര്യങ്ങള് നമുക്ക് പഠിച്ച്ട്ക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെ എന്ന് വായിക്കോ അങ്ങനെ എന്തെങ്കിലും മാഗസിനെക്കെ ഏത് മാഗസിനക്കെയാണ് വായിക്കാറ് ഏത് ഐറ്റംസാ
എനിക്ക് മറ്റേ മൂവിസിന്റെ ഈ ഇ നടിമാരെ കുറിച്ച് പറയുമല്ലോ എനിക്ക് അവരൊക്കെ ഗോസിപ്
ആ ആ ഇപ്പൊക്കെ എന്താറിയോ ഈ മാഗസനൊക്കെ ഇപ്പ നമ്മെ യൂട്യൂബ് ചാനൽ ഓൺലൈൻ മീഡിയ കാര്യങ്ങളൊക്കെ ഉള്ളത കൊണ്ട് തന്നെ മാഗസിൻന്ന് ഇപ്പോ അങ്ങനെ ആ അങ്ങനെ ആരും അങ്ങനെ വായിക്കാറുണ്ടാവില്ല പക്ഷെ ആ ക കുട്ട ത്തിലൊക്കെ ഒന്ന് വ്യത്യാസപ്പെട്ടിട്ട് കാണ ഞാ ആദ്യമായിട്ടാട്ടോ ഇപ്പോഴും മാഗസിൻ ഒക്കെ വായിക്കുന്നവരുണ്ടന്ന് പറയുമ്പോ ഇപ്പൊ നമ്മൾ എന്ണ്ടെങ്കും നമുക്ക് യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെെ
നമ്മൾ അടുത്ത് ലൈബ്രറി വഴൊക്കെ ഉണ്ടല്ലോ നമ്മള് ബു നേ ബുക്ക് വായിക്കും ഏേരം ഫോൺ അങ്ങനെ കണ്ണിനൊക്കെ പ്രശ്നം അല്ലെ കണ്ണിന്റെ ബ്രെയിനൊക്കെ പ്രശ്നമാണ് അതുകൊണ്ട് ആ നമ്മള് ബുക്ക് നോക്കി വായിക്കുന്ന ആ ബുക്ക് നോക്കി വായിക്കും ചിലപ്പോ മൊബൈലിൽ വരുന്നത് മിക്കതും ചില ക ള്ളതരങ്ങളായിരിക്കും അത് മിക്സഡ ആയിട്ട് വരുന്നത് നമ്മളിപ്പം ഈ സുഗതകുമാരി വള്ളത്തോൾ ഇവര് പഴയ നമ്മള ഇവരെ ഇവരെ ഇവരുടെ കവിത കഥ പിന്നെ കുമ്പളങ്ങി നൈറ്റ്സ്ർ വാട് സിനിമായുടെ കലുള്ള
ആ അതെ ലൈബ്രറി ഒക്കെ പിന്നെ നല്ല ലൈബ്രറി നല്ല നോവലുകളൾഉ ണ്ട് ഇതൊക്കെ വായിച്ചാ നമ്മള് വീണ്ടും വീണ്ടും വായിക്കും നോവലുകളൊക്കെ അതാാണ് അപ്പൊ ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാതിക്കാരാ
കേടില്ല
എഴുത്തുകാരി ആരാണിഷ്ടം
എനിക്ക് സുഗതകുമാരി
ആ അ സുഗതകുമാരി ആ് ഓക്കെ ഓക്കേ ഇ ബഷീറിനഷ ഇഷ്ടമാണ്
ആ് ബഷീറിന്റെ കഥയെല്ലാം നല്ല അടിപൊളിയാണ് മറ്റേ തേന്മാവ് ആ തേന്മാവ് മതിലുകൾ ആ മതിലുകൾ മുമ്പ് പഴയ മമ്മൂട്ടിന്റെ സി സിനിമയാണ് പക്ഷെ അത് ബഷീറടെ കഥ ക്കി എടു
ആ പ അതെ ഉണ്ടില്ലേ പാത്തുമ്മയുടെ ആട് പിന്നെ എങ്ങനെയൊക്കെണ്ടല്ലോ ആ അതൊക്കെ പിന്നെ പിന്നെന്താ എന്റെ ഉമ്മൂമ്മക്ക് ഒരു ആനണ്ടായിരുന്നു അതൊക്കെ എനിക്കിഷ്ട
അത് ഇഷ ഇഷ്ടാണ് അതെ അതെ
അങ്ങനെയൊക്കെ ഇഷ്ട ഇനിയിപ്പോ വ ആ അതെ വായനാ ദിനം വരില്ലേ വായനാ ദീനം ആയിട്ടുണ്ടല്ലോ അ ആ പത്തൊമ്പതാം തീയതി ആ അതെ ടീച്ചർ അപ്പൊ അതിനൊരുപാട് ക്യൂസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് മിസ്
ആ് ടീച്ചർ ആ് എറെ ടീച്ചർ ആണെങ്കില് കൊക്സ്റ്റിനായി ച ഒരു യൂട്യൂബി് ഇത് കാരണം വരച്ചിട്ട് പോവാൻ പറഞ്ഞൊരു അസൈൻമെന്റ് പോലെ ആ പ്രോജക്ട് വർക്ക് പോലെ മോന് മൂന്ന് ഏഴിനാണ് പഠിക്കുന്നത് ുന്നത് മോനി ഇപ്പം ക്രിസ്മന്ന് ക്വിസ് മത്സരം വെയ് ഇന്ന് വായന ദിനമായിട്ട് മത്സൽ
അതെല്ലാം എല്ലാ സ്കൂളുകളിലും ഉണ്ടാവുയെ അപ്പൊ ഇവർക്ക് ജി എപ്പോ എന്താ ഇപ്പ മക്കൾക്ക് വെറും പാഠഭാഗ സിലബസ് അനുസരിച്ചല്ല പാഠാ ഭാഗത്ത്‌ നിന്ന് പോണത് ജി കെ പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പി
ആ ജനറൽ നോളജ് അത് അത് ഏറ്റവുംന നല്ല കാര്യങ്ങള എനിക്ക് തോന്ന ഈ ആഴ്ച്ചെലുള്ള ആഴ്ചയിൽഇവര് ക്യുസ്റ്റൻസ് ചോദിക്കണ്ട് അതായത് ഇങ്ങനെ ഇതുപോലെ ചോദിക്കണ്ട് അത് ഒര് ആ ഒരാഴ്ച നല്ലത് ഒരു രണ്ട് മൂന്നാഴ്ച ഗ്യാപ്പൊക്കെ കൊടുത്ത് മക്കൾക്ക് പഠിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നാവന്ന് ഞാൻ വിചാരിക്ക പ അ അടി േ്സിനോട് പറയാറണ്ട് അല്ലെ ഒരു മാസ് തിൽ ഒന്നോ രണ്ട പ്രാവശ്യം വെക്ക എ ജി കെ ഇവര് പഠിച്ചോട്ടെ പക്ഷെ പഠിക്കാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കണ്ട് ഇത് ആഴ്ചൽ ആഴ്ചൽ വെക്കുമ്പോ മക്കൾക്ക് പിന്നെ സിലബസ് വൈസും പഠിക്കാൻ പറ്റൂല പിന്നെ കെ പഠിക്കാൻ പറ്റൂല ഇങ്ങനൊരു അവസ്ഥ വരും ഒക്കെ കൂടെ മിക്സ് ആവുമ്പളേ അവർക്ക്ഇപ്പം അത്രേം അത്രയും നോളജ് ഉണ്ടായിക്കോന്നില്ല പക്ഷെ ഒരു മാസത്തില ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം വരെ ഇങ്ങനെ ചോദിക്ക കിസ്വേ കാര്യങ്ങളൊക്കെ വെക്കയാണെങ്കിലിൽ ഓക്കെ അ പിന്നെ ഒര് ഒരോ ആ വെക്കുമ്പോളെ ബു ബുദ്ധിമുട്ടാവും അല്ലേ കുട്ടിൾക്ക്‌
ഉം ഉ പിന്നെ വേറെന്തൊക്കെയന്റെ വിശേഷം
വേറെന്താ അങ്ങനെ പോുന്നുു ഇവിടെ ഓർക്കാപ്പളിയുണ്ട് ഓക്കപ്പളിയ എങ്ങക്ക് ഓർക്കാപുളി
തെത് മറ്റേ നീണ്ട പുളിയണോ പച്ചപ്പുളി
ആ പച്ച നീണ്ട അവിടെ എന്താ പറയാ നല്ല പുളിയാണ് നല്ല പുളി ഉണ്ടാവും
ആ നമ്മളെ ഇവിടെ ഇങ്ങനെ പച്ച നമ്മളെ ഇവിടെ പച്ചപ്പുളിയെന്നേ പറയോള്ളൂ വേറോന്നും പറയത്തില്ല ആ മറ്റേ നീണ്ടിട്ട് ആ നീണ്ടിട്ട് നല്ല പച്ച കളറി ലിരിക്കുന്ന നല്ല പുളിയൊണ്ട് ഉപ്പിട്ട് കഴിക്കാൻ സൂപ്പറാണ് ഉപ്പും മുളക പൊടിയും ഒക്കെ വരട്ട് ആ് നമ്മള ഇവിടെ അവിച്ച കഴി
ആ അതെ
ക്കും പിന്നെ ഉപ്പിട്ട് ഇപ്പ വായില് തന്നെ വെള്ളം ഓറും
അതെ അതെ പുളിന്റെ ടേസ്റ്റ് ഇഷ്ടള്ളോർക്ക് നല്ല ഇഷ്ട. അതെന്തറിയോ കൊറച്ച് പഴ് പഴുത്താലേ ഇത് നമ്മള് പിന്നെ ഇതാക്കി കയിക്കും ഇത് നമ്മളെ പുളിഞ്ചി ഇണ്ടാക്കൂലേ പുളിഞ്ചി പോലെ അത് നല്ല രസ
ഓ ഓ അങ്ങനെ കഴിക്കണം നല്ല ടേസ്റ്റ് ആണ് ഇപ്പഴ് പറഞ്ഞപ്പോ വായില് വെള്ള ഊറ്ന്ന്.
ഇല്ല സാധനൊന്നും
ഇവിടെ ഉണ്ട് നമ്മള് വാങ്ങിക്ക നമുക്ക് ഇവിടെ ചാലയില് പോണം. മരങ്ങളൊന്നും നമ്മുടെ പ്രദേശത്ത് ഇല്ലനമ്മള് ചാലെ മാർക്കറ്റിൽ പോണം. മാർക്കറ്റിൽ പോയി വാങ്ങി കഴിക്കണം. നല്ല ഫ്രഷായിട്ടവിടെ ഇരിക്കുന്ന നമ്മള് നമ്മളിവിടെ അങ്ങൻ മരങ്ങള് ഇവിടെ വാഴ മരം തെങ്ങ് അങ്ങനെ ഒക്കെ ഒള്ളൂ മരങ്ങളെ പിന്നെ പേരക്ക, മാങ്ങ, ചെടിപ്ലാവ് ഇപ്പൊ ചക്ക സീസണാണ് ചക്കയാണ് കഴിച്ചോണ്ടിരിക്കുന്നെ ചക്ക ആ ആ
ഓക്കെ ഞാൻ വിളിക്ക
ശരിയെന്ന ഓക്കെ ബായ് ശരി
ഓക്കെ ഓക്കെ